ഓ
സൗണ്ട് ക്ലിയർ ആണോ
ആഹ് അതെ അതെ
എന്താ ചെയ്യുന്നേ
ഉം രാവിലെ മോളെ സ്കൂളിൽ വിട്ട് ഇങ്ങനെ ഭയങ്കര മഴ
ആഹ് ഇവിടെ നല്ല മഴയാ ഇന്നലെ ഉണ്ടാ ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയാ
ആഹ് ഇവിടെ അതെ രാവിലെ സ്കൂളിൽ അങ്ങോട്ട് പോകുന്ന ടൈം ആയപ്പോഴത്തേക്കും ഭയങ്കര മഴ
ആഹ് സ്കൂളില് കൊണ്ടു വിടാറാണോ അതോ വണ്ടിയില് പോവാറാണോ
അല്ല സ്കൂൾ ബസ് നമ്മുടെ വീടിന് വാതിൽക്കൽ വരും അന്നേരം മഴ ആയതുകൊണ്ട് അങ്ങട്ട് ഇറക്കി വിടണ്ടേ
ആഹ് ആഹ് ബസ്സിലാണെങ്കിൽ പോലും നമ്മള് വീ പോണ ടൈമിൽ കയറുമ്പോൾ തന്നെ മഴയാകുമ്പോ ഒരു ചടപ്പാണ്
മഴയാവുമ്പോൾ ഒരു ഇതല്ലേ
ആഹ് കാലത്ത് ചായകുടിയും കാര്യൊക്കെ കഴിഞ്ഞാ
ആഹ് ചായ കുടിയത് അല്ല കഴിഞ്ഞില്ല മോളെ അങ്ങോട്ട് വിട്ടതല്ലേ ഉള്ളൂ മോൾക്കുള്ളത് എല്ലാം ആയി എല്ലാ ഫുഡ് റെഡി ആയിരിക്കുവാ അങ്ങോട്ട് വിട്ടതേ ഉള്ളു
അത് ശരി ഞാന് ചായകുടിയൊക്കെ കഴിഞ്ഞി ക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓരോരുത്തരിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു ഒരാളും കൂടെ പോവൻ ഉണ്ട് അവൾ ഒമ്പതര ഒക്കെ ആകും പോകുമ്പോഴത്തിന്
ആഹ് അന്നരത്തേക്ക് പോയാൽ മതി അടുത്താണോ സ്കൂള്
ആഹ് ഇവിടെ അടുത്താണ് സ്കൂൾ വരുന്നത് ഒരാൾത് കൊറച്ച് ദൂര താണ് അവൻ ട്യൂഷനും കാര്ങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ പോവും ഏഴര
ആഹ് ആഹ് എത്രാം ക്ലാസ്സില മോൻ
മോൻ അമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു മോള് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു
ആഹ് ആഹ് ആഹ് ആഹ് അപ്പം ട്യൂഷൻ ഇല്ലാതെ പാടായിരിക്കും അല്ലേ
ഉം ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാക്കി ഇടങ്ങണേ ട്യൂഷൻ വേണേ
ആഹ് ആഹ് ആഹ്
പറഞ്ഞ കൊടുക്കാനും കഴിയുന്ന ടീച്ചേഴ്സ് കൂടുതലായിട്ട് പറഞ്ഞ കൊടുക്കൂല അപ്പൊ ട്യൂഷൻ ണ്ണാ ആകുമ്പോ അവര് നല്ല രീതിൽ പറഞ്ഞ് കൊടുക്കും
എൻ വൈകിട്ട് ട്യൂഷനുണ്ടോങ്കി രാവില്
ഇല്ല രാവിലെ മാ അത്രയൊള്ളൂ ഏഴര മുതല് അല്ല എട്ട് മണി മുതല് ഒമ്പതേകല് വരെ അത് കഴിഞ്ഞ് സ്കൂളിന്റെ അടുത്ത് തന്നെ സെല് ആപ്പ പിന്നെ നേരെ സ്കൂളിലോട്ട് തന്നെ പോവുകയും ചെയ്യും
ആഹ ഹാ അപ്പൊ രാവിലെ എല്ലാം ആകണ അല്ലെ ബ്രേക്ഫാസ്റ്റ്
ഉം ആഹ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടെന്നെ ഫുഡ് ആഹ് അവന് പിന്നെ പൊറ് ത്ത്ന്ന് വാങ്ങി കഴിക്കലാണ് ആൺകുട്ടിയായത് അവര് ക്ലാസ് തിൽ ആരും വന്ന് കഴിക്കുന്നില്ല അപ്പം എനിക്ക് ഒറ്റക്ക ഇരുന്ന് കഴിക്കാൻ മടിയാണെന്ന് പറഞ്ഞ്ട്ട് ഈ വർഷം മുതൽ കൊണ്ട പോകുന്നില്ല കഴിഞ്ഞ വർഷം വരെ കൊണ്ടുപോയി
ആഹാ
ഉം ആഹ് അപ്പൊ ചെറുതായിട്ട് എന്തെങ്കലും സ്നാക്സ് പോലെ എന്തെങ്കിലും ഉച്ചക്കന്ന് അവിടുന്ന് വാങ്ങി കഴിക്കും
ആഹാ അതേള്ളൂ ചോറ് കഴിപ്പില്ലലേ
ചോറ് കഴിക്കില്ല
ആഹ്
എടക്ക് ചോറ് വാങ്ങിക്കഴിക്കും കൂടുതലും ഇങ്ങനെ ആഹ് കഴിക്കൊള്ളൂ എടക്ക് ചെലപ്പോ ബിരിയാണി അല്ല എന്തേലും വാങ്ങി കഴിക്കും അധികം ദിവസങ്ങൾ എന്തേലും സാൻഡ് ച്ച പോലത്തെ എന്തേലും സാധന വങ്ങി കഴിക്കാനെന്ന് പറഞ്ഞു ഫുഡ് റെഡിയാവായിട്ടല്ല അവര് ക്ലാസ്സിലിരുന്ന് ആരും കഴിക്കില്ല അപ്പൊ അവരും കൊണ്ടു പോവാൻ മടി
ആഹ് ആൻപിള്ളാരും കൂടിയല്ലേ
ആഹ് അങ്ങനെ ആയപ്പോത്തേെനെ ഈ വർഷം മുതൽ ഫുഡ് കൊണ്ടവാ താക്കി
ഉം
കാലത്ത് പുട്ടും കടലിം ഉണ്ടാക്കീനെ
ആഹ് ഹാ
ഉച്ചക്കേത്തിന് ചോറ് മാത്രേ ആയൊള്ളൂ പിന്നെ വേണ്ടയ്ക്ക കറി വെക്ക വച്ചിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്ന്നും റെഡിയയിട്ടില്ല മോള് പോയി ട്ട് വേണം ഫുഡക്കെ റെഡിയാക്കി എടുക്കൻേണ്ടി വിച്ചിട്ട് അങ്ങനെ വെയിറ്റ്്തിരിക്ക
ആഹ് ഇവിടെ മോൾ സ്കൂളിൽ പോയതോണ്ട് രാവിലത്തെതെല്ലാം ആയി
ആഹ് അവൾക്ക് നമ്മള് പേര് ഉപ്പേരി കാര്യങ്ങളൊന്നും പറ്റത്തില്ല അവൾക്ക് വേറെ ഫുഡൊക്കെണ്ട ചോറ് ഉണ്ടാക്കിയാ പിന്നെലെ കിഴങ്ങ് പൊരിച്ചതായി ട്ടോ ഉപ്പ് മാങ്ങച്ചാറായിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആ കൊണ്ട്പോവ
ആഹ്
ഉം
മോള് ഫുഡ്ക്കെ കഴിച്ചോളൂ അതോ മടിയണോ
ആഹ് മടിയാണ് പൊതുവെ നമ്മള് ഭക്ഷണൊക്കെ കൊടുത്താൽ കഴിച്ചു കിട്ടുമ്പോത്തേന് ഒരുപാട് സമയം പിടിക്കും അത് കാരണം സ്കൂളലൊക്കെ വളരെ കുറവേ കൊടുത്തയക്കാറൊള്ളൂ ആ ടൈമിൽ എന്തെങ്കിലും കഴിക്കേണ്ട വിചാരിച്ച് ചെറിയൊരു പാത്രത്തിന് കൊറച്ച് കൊടുക്ക യ്ത്ത വന്നാ പിന്നെ ആഹ് പോവുമ്പോഴും നല്ലാം ഫുഡ് കൊടുക്കും വരുമ്പോഴും നല്ലോണം ഫുഡ് കൊടുക്കും അതന്നെ ഉച്ചക്ക്ത്തിന് പേരിനെ മാത്രമേ കഴിക്കെള്ളൂ
ആഹ് ഇവിടെ അതുപോലെ തന്നെ ഒരു തവി ചോറ് കൊണ്ടുപോയാ തന്നെ അത് വേണ്ടന്ന് പറഞ്ഞോണ്ടായിരിക്കുന്ന കറി എല്ലാം കൂടി ആവുമ്പ
ഇവിടെ സ്കൂളില്ലാത്തപ തനെ ഞാനൊക്കെ ഫുഡ് ചെല ചെല ടൈമിലൊക്കെ കൂടുതലും വാരി കൊടുക്കാറാണ് ഇല്ലെങ്കിൽ അപ്പോൾ ഒരുപാട് ടൈം അതിലങ്ങനെ പിടിച്ചിരിക്കും കഴിക്കല് പ്രയാസാണ്
ആഹ് ഇവിടെ നേരത്തെ അങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ സ്കൂളിലൊക്കെ പോകുന്നണ്ടേ അങ്ങനെ നങ്ങ് ശീലിച്ചില്ലെങ്കിൽ പാടല്ലേ അവിടെ ചെന്നാലും എല്ലാരും പെട്ടെന്ന് കഴിക്കുമ്പളേ ഇപ്പൊ ആറാം ക്ലാസ്സില എത്തിയ അപ്പൊ അവർക്ക് പെട്ടെന്ന് കഴിച്ചില്ലെങ്കി വയങ്കരര്
പറേ ൻക്ക് ടൈം കിട് ട്ടീലാന്ന് പറഞ്ട്ട് കൊടുത്തയ്ച്ച ചോറ് കാണ ചെലേ ദിവസങ്ങൾ കൊർച്ച് ഇങ്ങടന്നെ കൊണ്ട് വെര്ണ്
ആഹ് നമ്മള് വാരിയും കൂടി ഒക്കെ കൊടുക്കുമ്പോളേ പിള്ളേർക്ക് ആ ഒരു ശീലവുമില്ലേ എല്ല കഴിക്കത്തില്ലല്ലോ ഇത്ങ്ങളൊന്നും
ആഹ് മറ്റേത്ത് അത് വേഗം കഴിച്ചോട്ടേ ച്ചിട്ട് അങ്ങനെ ഇരിക്കണ കാണുമ്പോ പിന്നെ പെട്ട് ട്ടെന്ന് കഴിയട്ടെച്ച്ട്ട് വാരി കൊടു
ആ. ഹ്. ആ ഇവിടേം ഫുഡ് കഴിക്കാൻ ഇച്ചിരി പാടാ പിന്നെ ഈ കട്ക് അങ്ങനെയൊക്കെയിതിനകത്തൊക്കെയിടുന്നതൊക്കേ ഇങ്ങനെ പർക്കിപ്പർക്കി മാറ്റിമാറ്റി വെക്കും അപ്പൊ അത്രോ സമയങ്ങ് അതിനങ്ങ് പോവല്ലേ നമ്മള് ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കിയാ നമ്മളയിനകത്ത് കടുകൊക്കെ ഇട അത് പറ്റത്തില്ലോ കട്ക് താളിച്ചല്ലെ നമ്മള്എടുക്കുന്നേ ആഹ് അതൊന്നുമ്പറ്റത്തി ആഹ്
നമ്മള് ഉള്ളിലായെലകളോ വേപ്പിന്റെല വെറ്റില്യ കടക് പറ്റീല്ല വേറെ ന്തെലൊക്കെ ത് പറ്റിയാല് ന്തെലും തടഞ്ഞാ അതൊന്നു തൊക്കെന്തിനാ
ആഹ് അയ്നോട് ചോയ്ക്ക്ന്നെ ഇതൊന്നു ഇടാതങ്ങ് ണ്ടാക്കിയാ പോരെ ഞാമ്പറയും നിനക്ക് മാത്രം കഴിച്ചാപ്പോര ഞങ്ങളും കഴിക്കട്ടേന്ന് അല്ല അതിന്റെ ആവശ്യവില്ലല്ലോ അതിന്റെഒക്കെ അതൊക്കെ നമ്മള് കളയുന്ന സാധനവല്ലേ ഞാനെപ്പളുംമ്പറയും ഇതൊക്കെയെങ്ങനെ പറക്കി അതിനെയവർക്ക് സമയം കൂടുതല് വേണ്ടേ തിന്റകത്ത്ന്ന് പർക്കി മാറ്റി വെക്കാംവേണ്ട് മ്മ്
ചെലെ ദിവസങ്ങള് ചോറിലൊന്നും കറിയൊന്നും ഉപയോഗിക്കേല അങ്ങനെ ചോറ് കഴി ഈയെലക്കറിയാണെങ്കി പിന്നെ തേങ്ങരച്ചകറികളൊന്നും വേണം ഉപയോഗിക്കേല്ല മീനൊന്നും തീരെ ഉപയോഗിക്കില്ല മീന്റെ മണന്തന്നെ അവർക്കിഷ്ടപ്പെട്ടൂടാ ന്ന പിന്നെ ഉണക്കമീനാണേ പിന്നെ കയിക്കു ഒണക്കമീനുങ്കഴിക്കും ചിക്കന് ഫ്രൈ ചീതതാണെങ്കി കയി അങ്ങനൊക്ക
ആഹ് ഇപ്പ ഇവിടേം മീനൊന്നും വേണ്ട
ആഹ്
ആഹ് അങ്ങനെ നമ്മള് വുസ്കൂൾലൊക്കെ എന്തെലും കൊടുത് വിടണേ മീൻ ഒരു വറുത്തതൊക്കെ ആണെങ്കി നമക്കങ്ങനങ്ങ് കൊട് ത്തു വിടാലോ ഇതങ്ങന്യോന്നും കൊണ്ടു പോത്തില്ല
നിക്ക് വേണ്ട അതിന്റെ ഒന്നു പറഞ്ഞ പോലെ സ്മെല്ലൊന്നു അവർക്കിഷ്ടവില്ല നമ്മളൊക്കെന്ന് പഞ മീനുണ്ടെങ്കി ചോറുണ്ണാനോരിതും ഇവർക്കിതൊന്നും വേണ്ട
അതെ
അങ്ങനെരിക്കുന്നു പിന്നെ അവടെ വേറെ എന്തേലും ബ ജോലി വല്ലോ ണ്ടോ അതോ എന്തോ
വീട് വെള്ളം കേറ്ണെ ഭാഗത്തൊക്കെയണോയ്ക്ക മഴ
ഓ അല്ലല്ല നമുക്ക് ഇല്ലില്ല അങ്ങൻത്ത പ്രശ്നങ്ങളൊന്നുവില്ല ച്ചിരി ഉം ഉയർന്ന പ്രദേശ അതോണ്ട് അവിടെയോ
വടീം ഉയർന്ന പ്രശദേശം തന്നേണ് പിന്നെ താഴ്ഭാഗങ്ങൾലൊക്കെ പാടം ത്തോടു അങ്ങനൊക്കിണ്ട് അവിടങ്ങനൊക്കെ കൂട്തല് മഴ പെയ്താല് വെള്ളക്കെട്ട് വരാറ്ണ്ട് വണ്ടിയാളൊക്കെ പോവാനൊക്ക തടസ്സൊക്കെ വരാറ്ണ്ട് അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുമല്ല വീട് ങ്ങനെ കാട് പുട്ച്ച് ങ്ങനെ കൊർച്ച് ടൗണ്ന്ന് കൊർചൊരു ഉള്ളേരിയേട്ടാണ് കൂടുതലും റബ്ബറും തെങ്യും പിന്നെ ഒഴിഞ്ഞ പറമ്പേളും അങ്ങനെക്കായ്റ്റ് കെട ക്കുന്ന ഭാങ്ങളാണ് കുന്നമ്പൊറോ അല്ല എങ്കില് ടൗണു അല്ല അങ്ങനൊരേര്യ
ഉം
തുവെ വീട്കള് കൊറവാണ് ഒറ്റപ്പെട്ട വീട് പോലെ ങ്ങനെണ് എട്ത്തടുത്ത് അപ്പറ പ്രായ്ട്ടങ്ങനല്ലേനും
ആഹ് അപ്പം മക്കക്ക് കളിക്കാനൊന്നും അവ്ടെ കൂട്ടുകാരാരും കാണത്തില്ലല്ലേ
പൊത് വെ പുറത്ത്‌ക്ക് എറങ്ങാറില്ല അല്ലാത്ത സമയ്ങ്കിലും കളിക്കാനാള്കള് കൊറവാണ് കാരണം തിങ്ങി തിങ്ങീട്ട് വീട്കളില്ല പിന്നെ ഓരോ ഒറ്റപ്പെട്ട വീടുകളെല ആഹ് ഇവട കൂടുതല് അടുപ്പം പോകാറില്ല കളിക്കാൻ
ആഹ് ആഹ്
ഇപ്പ കളിയ്ക്കെ പൊതുവേ തൊറവാണ്
ആഹ് ഇപ്പ എല്ലാർക്കും മൊബൈലൊക്കെ ഒള്ളത് കൊണ്ട് കളി കൊറവല്ലേ
ആഹ് നമ്മള് കളിച്ചീന്ന പോൽത്ത കളികളൊന്നും ഇപ്പ ആരും കളിക്കത്തില്ലല്ലോ
ഉം പണ്ടെന്നക്കെ പറഞ്ഞാ എല്ലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്ക സഹകരണം ഉണ്ടാരുന്നു പ്പ അങ്ങനെ ഒന്നുംആരും
ഉം പൊതുവെ എന്തോന്ന വച്ചൽ നമ്മള് സ്കൂളിലൊക്കെ പോയിന്ന കാലത്ത് ഒരു വീട്ന്ന് ഒരു വീട്ടിൽ വിളിച്ചച്ച് അങ്ങനെ കൂട്ട ത്തോട നടന്ന് പോയിരുന്നൊരു ത ഇപ്പ അ അതൂല്ലല്ലോ ഒര് സ്കൂള്ള് നമ്മള് ആഹ് നമ്മള് അടുത്തടുത്ത വീടുകളിലാണെങ്കിൽ പോലും അടുത്ത വീട്ടിലെ കുട്ടി വേറൊര് സ്കൂള ആയിരിക്കുമെ മറ്റുള്ളവര് വേറൊരു സ്കൂൾലായിരിക്കും അപ്പൊ സ്കൂളുകളും തമ്മില് മാറ്റ റ്റം വരും അപ്പൊ അവര് തമ്മില്ള്ള അടുപ്പങ്ങളും കുറയും മറ്റേത് ഒരു ഭാഗത്തുള്ള ആളുകള് ഒര്സ് സ്കൂളക്കെ ഇണ്ട അപ്പ അവിട്ക്കെന്നെ കൂട്ടായിട്ട് ആഹ് അപ്പ ആഹ് ഒരു അടുപ്പൊക്ക ഇണ്ടാവുല്ലോ അല്ലോ
ഞാൻ ഇതിപ്പ രാവിലെ പറയുവാരുന്ന് മഴയൊക്കെ പെയ്യുമ്പോ ഞാൻ പറയും നിങ്ങക്ക് എന്ത് സുഖമാ സ്കൂൾ ബസ്സ് രാവിലെ വരും കേറിപ്പോയാ മതി ഞങ്ങളൊക്ക പഠിച്ചോണ്ടിരുന്നപ്പം ത ഈ റബറ് ചെരിപ്പല്ലേ നമ്മള് ഇടുന്നേ ഇ മേൽ താഴെന്ന് തൊട്ട് മേളി വരെ ചെള്ള് അടിച്ച് തെറപ്പിച്ച് ഞങ്ങള് സ്കൂളി ചെല്ലും
സ്കൂൾലെ സ്കൂൾലെത്തുമ്പോഴും നനഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് അതൊക്കെ വാർന്ന് ഒണെങ്കി വീട്ടിലിക്ക് ഇങ്ങട് പോരുമ്പ പെരും മഴയെക്കെ ആര്ന്ന്
ആഹ് യൂണിഫോം എല്ലാം നനഞ്ഞ് അന്നെരം പറയുവ തണുപ്പല്ലേ നല്ല സുഖോല്ലെന്ന് മോള് ചോയിക്കുവ ഞാം പറഞ്ഞ് പിന്നെ തണുപ്പിന്റ സമയത്ത് തണുത്തതും കൂടി ഇട്ടാ നല്ല സുഖോണോന്ന് ചോയിച്ച് എന്നും ഞങ്ങളതൊക്ക പറയുവാര്ന്ന് രാവിലെ ഇവളെ സ്കൂൾബസ്സിന് കേറ്റി വിടാൻ തുടങ്ങിയപ്പളെ ഇപ്പത്തെ കുഞ്ഞുങ്ങക്ക് ഇതൊന്നു ന്നും അറിയെണ്ടല്ലോ അവർക്ക് കെറി പോന്ന് വര്ന്ന് നമ്മൾന്നൊക്കെ പറഞ്ഞ അതുപോലെ നടന്നലച്ചല്ലേ പോകുന്നെ
ഉം നമ്മള് കഴിഞ്ഞീന്ന കാലത്ത്ക്കൊന്നും ഒരിക്കലും ഞാൻ തിരികെ വരാൻ കഴിയില്ല ഉം ഇപ്പൊ പുതിയ പുതിയ കണ്ട്പിടുത്തങ്ങളും പുതിയ പുതിയ തിലൂടെയാണ് എല്ലാ മക്കളും കടന്നു പോകുന്ന
അവട എന്തേലും ജോലിക്ക് വെല്ലോം പോകുന്നുണ്ടോ അതോ
ഇല്ല വീട്ടില് ഫ്രീ ടൈമില് പച്ചക്കറി തൊട്ടായിട്ടും പൂക്കള് അങ്ങനതോ ഇതില് ക്ക അങ്ങന നിന്ന് പോണ് പിന്നെ അങ്ങനെ ചെറ്തായി ട്ടൊക്കെ ത തയ്ക്കാനറിയും അപ്പ തയ്യലുള്ള ഫ്രീ ടൈമി തയ്ച്ചൊണ്ടിരിക്കും പിന്നെതുപോലെ എന്തേലൊക്കെ വർക്കുകളെക്ക വെളീന്ന് ഫുള്ള് പ എടുക്കാറില്ല ചെറുതായ രീതിയിലൊക്കെ എടുക്കും
ആഹ് എല്ലാം തയ്ക്കുവോ ചുരിദാറും അങ്ങനെയുള്ളതെല്ലാം
ചുരിദ ഫോ ഫ്രോക്കൊന്ന അറിയില്ല ചുരിദാർ മാക്സി അങ്ങനെയെക്കെ പിന്നെ എംബ്രോയിഡറി വർക്ക് അങ്ങൻത്തെ ഹാൻഡ് വർ ക്ക് അതൊന്നും പഠിച്ചിട്ടില്ല അങ്ങൻത്തെ വല്യ വല്യ വർക്ക്കളൊന്നും എടുക്കില്ല ചെറിയ രീതിയിലൊക്ക ഇങ്ങനെ ചെയ്യും
എന്നങ്കിലെ നമ്മടെ അത്യാ ആവശ്യത്ത്നുള്ളത് തയ്ച്ച് ഇടാലോ നമുക്ക് ഇപ്പം തയ്യക്കൂലിയോക്ക ഭയങ്കര റേ റ്റല്ലേ നമ്മള് പ ആഹ് നമ്മട ഇവ്ടെയും അതെ നം ഒരു ബ്ലൗസ് പോലും തയ്ക്കുന്നെന് മുന്നൂറ്റമ്പത് രൂപയെക്കെയാ
ആഹ്
ഉം ചുരിദാറിണ് നാനൂറ്റംമ്പത് രൂപയും ലൈനിങ് വെച്ച് ലൈനിങ് വെക്കാത്ത ബ്ലൗസ് ത്തിന്പോലും ഈയടെ ഒരുകല്യാണം ഉണ്ടാഞ്ഞിട്ട് ഞങ്ങള് തൈപ്പിച്ചുമ്പോ മുന്നൂറ്റമ്പത് രൂപായി ലൈനിങ്ങ് വെക്കാതെ
മ് ആദ്യംപ്പൊരു ഇതെയ് ഇപ്പ തൊടങ്ങിയ ലൈനിങ് വെച്ചടിക്കിണെങ്കി വേറെ റേ റ്റും അല്ലാണ്ട് അടിക്കുമ്പോ വേറെ റേറ്റ് ആദ്യക്കൊരു റേയ്റ്റ് ഇവ്ടൊക്കെ വാങ്ങിയാർന്നുള്ളൂ
ആഹ് ഇതിപ്പ രണ്ടെണ്ണം വെച്ച് അടിക്കുന്നൊണ്ടായി പക്ഷെ ഒന്നിച്ചല്ലേ അടി ക്കിന്നഅ വർക്ക് അങ്ങനെ അങ്ങനെ വേടിക്ക്ണ്ട കാര്യം ഇല്ല പിന്നെ ഈ പറ
എല്ലാരീതിയിലു എല്ലാരും വരുമാനം കൂട്ടി എടുക്കല അപ്പൊ അവരും ഓരോ കാരണം പറഞ്ഞ് കൂട്ടിയെടുക്ക
അല്ല കടകളിലൊക്കെ ഇരിക്കുന്നവർക്ക് അവര്ടെ ഇത് വാടകയും കൊടുത്തെ കര്ണ്ട് ചാർജും എല്ലാം കൊട് ക്കണ്ടേ നമ്മ്ളെ വീടുകളിലൊക്കെയാവുമ്പോം കുറച്ചും കൂടി റേറ്റ് കൊറവുണ്ടെന്ന് എനിക്ക് തോന്ന്ന്നു.
ആഹ് അത്ണ്ട് ഇവ്ടക്കങ്ങനെ വീടുകളിലാവുമ്പോ കൊറച്ച് റേറ്റ് കൊറവ്ണ്ട്.
ആഹ് കടകളിലാ ഭയങ്കര റേയ്റ്റ്
ഉം പിന്നെ പൊറ്ത്ത്ന്നള്ള ആഹ് ആഹ് ശരി
ശരി ആ